ഹലോ
എവിടെ
എവിടെ ബ്രോ
ഉം ഞാ നാട്ടിലേകെണ്ടടാ ന്താ ന്റെ പാട്
എന്താ നമ്മളെപാട് ങ്ങനെ പോണ്
ആഹ് എന്തെഎന്താ പറ്റി നക്ക് കടടാ എന്നൊക്കെ പറീന്നേക്ക്ണ്ട്
ആഹ് നമ്മള് കടണ്ട് ഞമ്മളൊരു ചെറിയൊരു ബിസ് നസ് തൊടങ്ങാച്ചിട്ടാണ് നമ്മളൊരു കഫേ പോലൈ
തന്നേ
ആഹ്
ആ എന്ത പാട് എന്ത അവസ്ഥ എവടെ ഇട്ണ്
ഞമ്മള് ഇവടെ പട്ടാമ്പി ഭാഗത്തെവെടേലും ഇടണം അല്ലെങ്കി ഞമ്മളീ എയർപോർട്ട് ഭാഗങ്ങളുണ്ടാവൂലേ എയർപോർട്ട് പോണ വഴിയേള് അങ്ങനെയൊക്കെ നോക്കണന്ന്വിചാരിക്ക്ണ്ട്
ആ
അവിടെക്കെയാവുമ്പോ ഒന്നും കൂടീം സ് ഞമ്മക്ക് ഒന്നും കൂടീം ഏണിംഗ്സ് ണ്ടാക്കാൻ പറ്റും എയർപോർട്ട് ഭാഗം അല്ലെങ്കി നല്ലൊരു ഏരിയൊക്കെ ആണെങ്കിൽ നല്ല പൈസണ്ടാക്കാപറ്റോല്ലൊ
ഉം എന്തായാലും നിനക്ക് ബിസിനസ്സ് നിനകിങ്ങനെ ബിസിനസ്സ് ചെയ്യാൻ അറിയുനുണ്ടെങ്കിൽ നീയത് സ്റ്റാർടീതോ കാരണം ഈ കാലത്ത് എല്ലാരും മെയിനായിട്ട് നമുക്ക് ഈവനിംങ്ങായാലും രാവിലെ ആയാലും രാത്രിയാലും ഇഞ്ഞി രാത്രി ഒരു മണിരണ്ട്മണിആയാലും എല്ലാരും ചായക്കറങ്ങ്ണ ടൈമാണ് നമ്മൾ ചെക്കന്മാരാണേലും വല്യോരായാലും ചായ കുടിക്കാൻ തോന്നി കഴിഞ്ഞാ അറങ്ങ്ണ ടൈമാണ് അതോണ്ട് ചായ എന്തായാലും ഒരിക്കലും നമുക്ക് നല്ല ഫെയിൽഡ് ബിസിനസ്സായി തോന്നത്തില്ല ഞ്ഞി എന്തായാലും നല്ല സ്ഥലം നോക്കിയിടാൻ പരമാവതി ട്രൈ യ്യണം
ആഹ് അയ് ശെരിയാ നമ്മള് നല്ല സ്ഥലം നോക്കുന്നുണ്ട് നമ്മക്ക് കിട്ടണം ഞ്ഞി നമ്മള് ഒന്നും കൂടി ഐമ്മക്ക് അറങ്ങുമ്പോ എന്തായാലും നമ്മള് ഒരു കട ഇടുക്കുമ്പോ ഐന്റെ രീതിയിലെ അടിപൊളി ആക്കിട്ട് എടുക്കണം
ഉം
ഒരു കഫേ രീതീല് അത്യാവശ്യം നല്ല പണ്യേളൊക്കെ ഇട്ത്തിട്ട് എന്തായാലും ഒരു ഒരുലക്ഷം ഒന്നര ലക്ഷം ഒരു ലക്ഷത്തിനുള്ളിലൊക്കെ പണി വരും പണി ഫുള്ള് പണി എടുകാണേൽ ഫുൾ സെറ്റപ്പ് എടുക്കണേ നമ്മളൊരു മാസത്തിനുള്ള ശ മറ്റേ ആൾക്കാരെ ശമ്പളം നോക്കീട്ട് കൊടുക്കണം എടുക്കണം കൊടുക്കാള്ള പൈസ ണ്ടാകീട്ട് എടുക്കണം
അതെയതെ അതല്ലാ ഏ ഏഹ് പ്പോ നീ ചായ കടായി ബീഫ് ചായയും മാത്രോള്ളു അതോ ബേക്കറി ഐറ്റംസ് പിന്നെ വേറെ വല്ല ഐറ്റംസും അങ്ങനത്തെ വല്ല പ്ലാനും ന്നുംല്ലല്ലോ വെറും പ
അല്ലല്ല ചായ സ്നാക് സ് ഷവർമ്മ ബേക്കറി ഐറ്റംസ് ഇല്ല പിന്നെ ജ്യൂസ്
ആ ജ്യൂസ്ണ്ടല്ലോ അതൊക്കെ നല്ലെന്നെ നല്ലൊരുതന്നെ എല്ലാരും ചായ മാത്ര കൂടികഴിഞ്ഞിട്ട് വരത്തില്ല കുറേ ചായ കുടിക്കാത്ത ആൾക്കാരും ഉണ്ടാവൂല്ലെ ജ്യൂസും കുടിക്കുന്ന അങ്ങനെ അപ്പൊപിന്നെ
നല്ല കാര്യആണ് പിന്നെ അതല്ല ബഡ്ജറ്റ് പിന്നെ ബഡ്ജറ്റ് എത്രക്ക് ട്ടോട്ടൽ കയ്യിൽ കരിതീക്കണ് ബഡ്ജറ്റ്
ഞാന് വിചാരിക്കന്നത് ഒന്നരക്കെ വാണം ഞമ്മള് ഒരു മാസത്തെ ശമ്പളം കൂടി കയ്യില് വെച്ചിട്ട് നമ്മള് പണിയെടുക്കണം ഇല്ലെങ്കി പിന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടില്ലെങ്കി ഞമ്മളത് പണിക്കാരെ വെച്ച് ചെയ്യണ ഒരു ദാവുലാലെ
ശെരിയാണ് ശെരിയാണ് ശെരിയാണ് കൂടരിലുണ്ടോ അതോ ഒറ്റക്കായിട്ട് തൊട
ഇല്ല ഇല്ല ഒറ്റക്കായിട്ട് തുടങ്ങാനാണ് ഞമ്മള് ഫസ്റ്റ് ഒരു സംരംഭം ക്കത്തിൽ ഒറ്റയ്ക്ക് തൊടങ്ങിട്ട് എങ്ങനെ ണ്ട് എക്സ്പീരിയൻസ് എന്ന് അറിയണം
ഓക്കെ ഓക്കെ ഓക്കെ ഇതിനു മുന്നേ ഏതിലെങ്കിലും നിന്നോ യ്യ് ഇത് ഇതിനു മുന്നേ എവിടേലും വർക്ക് ചെയ്തിട്ടുണ്ടോ
ഇല്ലേ അവ ആദ്യാട്ട് തൊടങ്ങാണെ നമുക്ക്ങ്ങനെ ഒര ഐഡിയകള് ഇങ്ങനെ വര് സ് ശെരിയാ ഞമ്മള് വാക്കിയുള്ള ആൾക്കാരെ കീഴല് ജോലി എടുക്കണേക്കാള് നല്ലയ് ഞമ്മള് ഒരു മൊതലാളിയായിട്ട് ജോ ഇതാക്കുണതാ
ഉം ഞാൻ പറഞ്ഞത്അത്കൊണ്ടല്ല എന്തെലും ഒരു ബിസിനസ് സ്റ്റാട്ട് ചെയ്യയാണെങ്കി ആദ്യ ആ ബിസിനസിനെ പറ്റി ഞമ്മള് നന്നായിട്ട് അറിഞ്ഞു വെക്കണം മീൻസ് നമ്മള് വെറുതെ ചായക് ചായ കുടിക്കാൻ പോയിട്ട് മാത്രം അതിനെ പറ്റി അറിഞ്ഞിട്ട് കാര്യല്ല മ്മള് ആദ്യം എന്തല്ലങ്കി ആ ചായ ഒരു ചായക്കടയിൽ നിന്നിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ ബിസിനസ്സ് നടക്ക്ണെ നമ്മള് ക്കസ വെറുതെ ചായ മാത്രം അടിച്ചു കൊടുക്ക വെറുതെ എണ്ണക്കടി മാത്രം ണ്ടാക്കി കൊടുക്കുക മാത്രം ഉണ്ടാക്കിട്ട് കാര്യമല്ല കസ്റ്റമറിനെ എങ്ങനെ അറ്റന്റ് ചെയ്യണം എന്നക്കെ നമ്മൾ തിങ്ക്യ്യണ്ട ആവശ്യം റ്റുണ്ട് അയിനെപ്പറ്റി അനക്ക് എന്താ അഭിപ്രായം അജുൻ അയിനെ പറ്റിക്കെ അനക്കാറിയോ
അത്ക്കെ അ ഞമ്മള് അത് തിങ്ക് ചെയ്ത്ക്ക്ണെ നമ്മള് ചായ ചായ കുടിക്കാൻ അങ്ങനെട്ട് പോലില്ല ചെക്കന്മാരോരെ ഡെയിലി ചായ അടിക്കാൻ പോണ ആളോന്നുല്ല പക്ഷേ എന്നാലും ഞമക്കൊര് ഐഡിയ വന്നപ്പോ അങ്ങനെ തുടങ്ങിയാലോന്ന് മനസ്സിക്ക് വന്ന് അത്ര മാത്രം
ഓ അതെ
ഞമ്മള് ചായ അടിക്റ്റ് ഒന്നുല്ല എല്ലാ യിസോം ചായ ടിക്കാൻ പുറത്തക്കു പോണം അങ്ങനെ ഒരാളല്ല
ഞാൻ പക്ഷേ അതിന് നേരെ വിപരീതം ഞാൻ ചായടെ അഡിക്റ്റാണ് ഞാൻ ഡെയിലി പോകും ഡെയിലി രാത്രി ഒരു പന്ത്രണ്ട് ണ്ട് ഒരു മണിക്കൊക്കെ ഞങ്ങള് ഈ കളി ആയതുകൊണ്ട് ഇപ്പോ കളി വേൾഡ് കപ്പ്‌ നടക്കല്ലേ പ്പം അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ പോകാറ്ണ്ട് ഒരു ഫസ്റ്റ്ത്തെ ഒരു ഞങ്ങടെ അവിടെ ഒരു ടീഷോപ്പ്ണ്ട് അമ്പ ത്തിയഞ്ച സ്ഥലം മറ്റേ കോഴിക്കോട് കോഴിക്കോട് പാലക്കാട് റോഡാണോ ആ റോഡിന്റെ സയ്ടുടെവച്ച് ഇവിടെപ്പേ പുതുഷോപ്പ് ഒന്ന് വല്താക്കി നമ്മൾ വന്ന് ചായ കുടിക്കും നല്ല ചായ കുടിക്കാനായിട്ട് പോണ സ്ഥലങ്ങളാണ് അതൊക്കെ പിന്നെ നമുക്ക് ചെക്കമാരുടെക്കെ കൂടി ഇരുന്ന് സംസാരിക്കല്ലോ ഈ ടീഷോപ്പ് പറഞ്ഞ കുറേ സംഭവം തിങ്കെയ്യാനുണ്ട് കൊറെ പേരെ കൂടെ ഒന്നിരിക്ക കൊറ സ് സന്തോഷങ്ങളൊക്കെ കിട്ടുന്ന സമയമാണെങ്കി നമ്മൾ ചായകുടിക്കാനൊക്കെ പോകുമ്പോൾ നമ്മ റീൽസില് കാണാറില്ലേ നമ്മള് ഈ ചായ കുടിക്കാൻ പോകുമ്പോ നമ്മളാദ്യം പ തീക്ഷിച്ചത് ഈ ചായയുടെ ടേസ്റ്റ് കൊണ്ടാണ് നമ്മളെന്നും ഈ ചായ കടയ്ക്ക് വരണെ പക്ഷെ നമ്മളെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ ഒരു തവണ ഒറ്റക്ക് പോയപ്പോ നമുക്ക് മന മനസിലായി ശരിക്കും സത്യം പറഞ്ഞ ചായയുടെ ടേസ്റ്റ്ല്ല ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടാകുമ്പോള്ള ടേസ്റ്റാണ് അതിക്ക് സത്യം പറഞ്ഞാൽ അങ്ങന ഇങ്ങനെയാ പറയും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ചായ കടയ്ക്ക് നമുക്ക് ഒരുപാടൊരു നമുക്ക് കഥകൾ സമ്മാനിച്ചിട്ടുണ്ട് എന്താ അന്റെ അഭിപ്രായം
ചില നമ്മളെ യു
ആ
ഒരുമിച്ചിരുന്ന് ചായകുടിക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞിട്ടും പിന്നൊരി പന്ത്രണ്ടു രൂപയുടെ ചായക്കടി കിട്ടിയ നമ്മള് കുറേ നേരം ഇരുന്ന് വർത്താനം പറയും നമ്മൾ ഈ എ ടുക്കും വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് അതൊരു വൈബാണ് വേറൊരു വൈബാണ് അത്
സത് സത്യാണ് എന്റെ വീട്ടിന്നന്നെ ഇപ്പ ഞാൻ പറഞ്ഞുച്ച ഏയ് ഇല്ല എന്റെ വീട്ടിൽന്ന് ഈ ചായക്കടക്ക് പോകൻ തന്നൊരു പത്ത് കിലോമീറ്ററുണ്ട് എന്നിട്ടും ഞങ്ങൾ എല്ലാവാരും കൂടെ കൂടി ഈ പന്ത്രണ്ട് രൂപയുടെ ചായക്ക് ഞങ്ങൾ അത്രയും ദൂരത്തുന്ന് വരും നീ പറഞ്ഞ പോലെ എനിക്ക് ബിസിനസ്സിന്റെ പ്ലാന് ഇതുവരെ വന്നിട്ടില്ല കാരണം കയ്യില് ഫണ്ടില്ല വെറുതെ ബിസിനസ് പ്ലാൻ ചെയ്തിട്ട് കാര്യല്ലല്ലോ പിന്നെ അതിലേക്ക് മുന്നിട്ട് ഇറങ്ങണം കാരണം പാട്നർഷിപ്പ് ആയിട്ട് കൂടെആരേലും കൂടി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം നീ എന്തായാലും പാർട്ണർഷിപ്പ് ഇല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യല്ലെ നല്ല സംരംഭം ആയിരിക്കും കാരണം പാട്ണർഷിപ്പ് ആരേലുണ്ടെങ്കിൽ ചി ചിലപ്പോ ഫൈറ്റ് ആവാനും പ്രശ്നം ചാൻസ് കൂടുതലാ റംസാൻ ആങ്കിൽ പോലും അതെ അതെ എന്താ അന്റെ അഭിപ്രായം ഓ സ ത്യം
നമ്മള് തല്ലൂടിയിട്ട് ബന്ധങ്ങൾ ഓരോ പ്രോഫിറ്റിന് വേണ്ടിട്ട് അങ്ങനെ കിട്ടീല ഇങ്ങനെ നമ്മളെ ബന്ധങ്ങൾ മുറിക്കും അപ്പ നമ്മളേന്നുള്ള ലോസ് നമ്മള് തന്നെ എടുക്കയാണെങ്കി കുഴപ്പില്ല നമ്മള് സ്വമായിട്ട് സംരംഭം തുടങ്ങുമ്പോ
പ്രശ്നം നമുക്ക് മാത്രേ വരത്തുള്ളൂ ഇനി വല്ല ലൂസും
ഉ ആഹ ആദ്യം പത്ത് കിലോമീറ്റർ ചാടിക്കാൻ പോകുമ്പോ അവിടുന്ന് വീട്ടന്ന് അ പ ഹലോ ഹലോ ഹലോ ഹലോ